ഹലോ ആഹ് ആഹ് എന്തോണ്ടടി വിശേഷം
ഓ ഓ സുഖായിട്ടിരിക്ക്‌ന്ന് യേച്ചി യേച്ചി എവ്ടാ
ആഹ് ഞാനിപ്പം മ് ഡ്യൂട്ടിയിലാടി
ആണെല്ലിയോ ഊണൊക്കെ കഴിഞ്ഞോ സമയം എന്താണ്ട് ഒന്നേ കാലയല്ലോ
ആ ഹ് കഴിച്ച് കഴിച്ച് ഇന്ന് ഉം ഓ കഴി ഇച്ചിരി നേരത്തെ പേഷ്യന്റൊക്കെ കഴിഞ്ഞോണ്ടങ് കഴിച്ച്
കഴിച്ചല്യിയോ ഉം ഇന്നേ നമുക്ക് ഇവിടെന്ന് കൊറച്ച് വിരുന്നുകാരുണ്ടായിരുന്നു യേച്ചി
ആന്നോ അത് ശെരി ആഹ് അന്നേരം കാര്യവായിട്ട് എന്തെലൊക്കെ ഉണ്ടാക്കി കാണുവല്ലോ
ആഹ് കാര്യമായിട്ട് കാര്യമായിട്ട് അങ്ങനൊന്നും ഇല്ല എന്നാലും കൊറ ച്ച് അധികം കറികളൊക്കെയൊണ്ടാക്കി
ആഹ് ആഹ് ചിക്കനൊക്കെയിണ്ടായിരുന്നോ
ആഹ് ചിക്കന്ണ്ടായിര്ന്ന് പിന്നെ സാമ്പാർ, പുളിശ്ശേരി, അവിയല്
ആഹ് ബാക്കി എല്ലാ തൊടുകറികളും മാങ്ങച്ചാറും മാങ്ങാച്ചാറൊക്കെ ഇട്ടോ ഇപ്പൊ മാങ്ങ ഇഷ്ടം മാതിരി ഉണ്ടല്ലോ
ആഹ് ഇഷ്ടമാതിരി ഉണ്ട് യേച്ചി ഇവിടെ നമുക്ക് രണ്ട് മാവുണ്ട് മൊത്തം അപ്പൊ അതിനകത്ത്ന്ന് ശെരി ക്കും മാങ്ങ കിട്ടി ഉള്ള മാങ്ങ എല്ലാം പഴുത്ത് പഴ് ത്ത് നല്ല എല്ലാം നമ്മള് പറിച്ച് വെച്ച്
ആഹ് മാങ്ങ പ പഴിപ്പിക്കാൻ പറിച്ചു വെച്ച് അല്ലിയോ
ആഹ് മാങ്ങ കൊറേ പ പഴിപ്പിക്കാനായിട്ട് പറിച്ച് വെച്ച്
ഉം ന നമുക്ക് മാവില്ലെടി ആരേലോക്കെ തരണം
ആണല്ലിയോ ഇവിടെ മാവും പ്ലാവും എല്ലാം നമുക്കുണ്ട് മറ്റേ നമ്മള് കറി വെക്കുന്നെ തോട്ടുപുളിയുണ്ടല്ലോ
ആ അത് കൊണ്ടില്ല്യോ
അതുംണ്ട് നമ്മുടെ വീടിന്റെ തൊട്ട് തെക്കേപ്പറത്ത് നിപ്പുണ്ട് അ
ആഹ് അത് നല്ല കാര്യ കാരണം ഉം നമ്മടെ ഇവിടൊന്നും അങ്ങനെ തോട്ടുപുളി പിടിക്കത്തേ ഇല്ല
ആണല്യോ ഇവിടെ നമുക്കുണ്ട് വല്ല്യൊരു മരം അതിനത്ത്ന്ന് കൊഴിനു വീഴുവാ ചെയ്യുന്നെ കൊഴിഞ്ഞ് വീഴ്മ്പഴത്തേക്ക് നമ്മളത് പറക്കി എടുത്ത് അതിനകത്തൊള്ളെ അയ്ന്റെ അരി ഉണ്ട് അത് നല്ലതാ കഴിക്കാനായിട്ട് എന്നിട്ട് നമ്മൾ അത് നന്നായിട്ട് കൊറച്ചേരം വെയിലത്ത് വെച്ച് കമ്പിക്കാത്ത് കോർത്ത് നമ്മള് അടുക്കളെ പാചകം ചെയ്യുമ്പം അതിന്റെ മേൽഭാഗത്ത് ഇത് വെക്കാനുള്ളത് കെട്ടിയിട്ടിട്ടുണ്ട്
ഓ പുളി വെക്കാനായിട്ട് ആഹ് ആഹ്
നമ്മൾ എന്നിട്ട് ഇത് കമ്പിക്കാത്ത് കോർത്ത് കോർത്ത് കോർത്ത് ചെലപ്പോ നമ്മൾ ചെ ലത് കൊറച്ചേ ഉള്ളെങ്കി തൂക്കിയിടും തോനെ ഉണ്ടെന്നുണ്ടെങ്കില് ഈ പുളി ഇത്രയും കൂടെ വാരി അവിടെ ഇ ഇടുമ്പഴത്തേക്ക് പൊക അടിച്ചടിച്ചടിച്ച്
ആഹ് പൊകയറക്കകത്താ ഇത് ഒ ണംകണ്ടതില്ല്യോ
അതാ അങ്ങനെ നമ്മക്കത് കിട്ടും അത് തന്നെ നമ്മള് ഇവിടെ കറി വെക്കാനും എല്ലാം ഉപയോഗിക്കുന്നെതാ
ഓ വിക്കാനായിട്ടുണ്ടോ നമ്മക്ക് ചന്തക്ക് വിക്കാനുണ്ടോ ആൾക്കാർക്ക് കൊടുക്കാനുണ്ടൊ
ഒന്നും ഇല്ല നമ്മളത് എടുത്ത് വെച്ചേക്കും അപ്പ മക്ക് അടുത്ത വർഷം വരെ ഉപയോഗിക്കാ
ആഹ് ശരിയ ഈ പ്രാവശ്യം ഒണ് ആഹ് ഈ പ്രാവശ്യം ഉണ്ടാവുന്ന പു ളി അടുത്ത വർഷം ഉപയോഗിക്കും
ആഹ് അടുത്ത വർഷം വരെ ഉപയോഗിക്കാം
ആ അതൊരു നല്ല കാര്യാവാ ആ അതാ വാങ്ങിക്കണ്ടേ ഇതിന് നല്ല വെലയു ആ ഞങ്ങള് മുന്നൂറും മുന്നൂറ്റി അ അമ്പത് രൂപയൊക്കെ കൊടുത്താ വാങ്ങിക്കുന്നെ
ഇവിടെ ഒത്തിരി കാലമായി പുളി വാങ്ങിച്ചിട്ട്
ആഹ് ഓ അത് ശെരി നല്ല കാര്യം നമ്മൾ ഇത് വാങ്ങിച്ചു എന്തായ്ലും ചെല സമയത്താണെങ്കിൽ ഇതിനകത്ത് കായും ആയിരിക്കും എല്ലാം ഒന്നു നല്ലത് കിട്ടത്തൂല്ല
പക്ഷ നമ്മള് വീട്ടില് ഒണ പ്പൊ അവര് കച്ചവടക്കാര് ഒണക്കി തരുമ്പഴത്തേക്കും ഇതിനാത്ത് അരി ഒന്നും അവര് കളയത്തില്ല കാരണം അതൊക്കെ തൂക്കവാ നമ്മള്ന്ന് വെച്ചാ അതിന്റെ അരിയെല്ലാം കളയും അരിയെല്ലാം കളഞ്ഞിട്ട് മാത്രവേ ഇത് എടുക്കത്തൊള്ള്
ആഹ് ആഹ് ആഹ് അതൊരു നല്ല കാര്യ നമുക്ക് മറ്റേ പിരി പുളിയു ണ്ടോ അ മറ്റേ മൊതീളം പുളി
ഇല്ല പിരിപുളി നമുക്കിവിടെ കിട്ടത്തില്ല നമുക്ക് പുളിയൊന്നുംല്ല നമുക്കുള്ളത് ഈ വടക്കം പുളിയാ അതുപോലെ തന്നെ ഈ ചെറിയ പുളി ഉണ്ടല്ലൊ ചെറിയ പുളി അടന്ന് വീഴുമ്പൊ അത് നമുക്ക് പറക്കി എടുത്ത് ചെലതൊക്കെ കൊഴിഞ്ഞു കൊഴിഞ്ഞ് വീഴും മൂപ്പെ ത്തുന്നേന് മുന്നെ പിഞ്ചുപുളി അപ്പൊ അത് നമക്ക് പ പറക്കിയെടുത്ത് മീൻകറിയൊക്കെ വെക്കുമ്പം തേങ്ങാ കറിക്കാത്ത് അരിഞ്ഞിടാം അപ്പൊ നമക്ക് മറ്റേ പുളിയിടെ അതേ രുചി. നമ്മളീ വടക്ക ക്കം പുളി തന്നെ വടക്കംപുളി തന്നെ പിഞ്ച് പുളി വീഴത്തില്ലെ കാറ്റെക്കെ അടിക്കുമ്പം ആഹ് അപ്പ അത് നമ ക്ക് മുറിച്ച് എട്ത്ത് കറിക്കകത്തിട്ട് കഴിഞ്ഞ അതും നല്ലതാ കറിവെ ക്കാനായിട്ട് നല്ല പുളി കിട്ടും. പോലി രിക്കും അത് നല്ലതാ മുരിങ്ങക്കെക്കെ ഇട്ട് കറി വെക്കാനായിട്ട്
ആഹ്. അത് ഞാൻ കഴിച്ചിട്ടേയില്ല. അങ്ങനെ പ മാ മാങ്ങയും ആഹ് മാങ്ങയും മുരിങ്ങക്കക്കെ ഇട്ട് കറി വെക്കൊങ്കിലും ഇങ്ങനെ ഈ പുളി പച്ചപ്പുളിയിട്ട് കറി വെ പ്പോന്നറിയത്തില്ല
ആഹ് പച്ചപ്പുളിട്ട്കാണ പച്ചപ്പുളി കളയണ്ടല്ലോ എതിക്ക് വീഴും. ആഹ് അത് നമ്മള അങ്ങനെയെട്ത്താ ഉപയോഗിക്കുന്നത്. പിന്നെ അവടെ തന്നെ ഈ നിത്യവഴുതന ഒണ്ടല്ലോ നിത്യവഴ്തന
ആഹ് ആഹ്
നിത്യവഴുതനും വടെ കൃഷി ചെയ്യുന്നുണ്ട്. നിത്യവഴുതനം നമുക്ക് തീയ്യലെക്കെ വെയ്ക്കാം. ആഹ് തീയ്യല് വെക്കാം. മെഴുക്ക് വെരട്ടിയൊണ്ടാക്കാം ആഹ് അത് ഈ വള്ളി വള്ളിക്കാത്ത് പടർന്ന വള്ളിക്കാകത്ത് പടർന്നാകെടക്കുന്നേ അപ്പ അത് നമുക്ക് പറിച്ചെട്ത്ത് അതും ഇതുപോലെ പടർത്തി വിട്ടിട്ടുണ്ട്. അങ്ങ് മേളി വരെ പോകും. അതു ഒണ്ട് കോവയ്ക്കയൊണ്ട്.
ഉണ്ടാ നിക്കില്ലേ പേര് പോലെ തന്നെ നേ എല്ലാ ദിവസവും ഒണ്ടാവേം ചെയ്യുവെ ല്യൊ.
ആഹ് ഒണ്ടാവും അത്
അന്നേരം ദിവസവും നമുക്ക് പൊറത്ത്ന്നൊരു മ് പച്ചക്കറായിട്ട് അന്നേരം വാങ്ങിക്കേയും വേണ്ടെ രു തോരനും, മെഴുക്കു വെർട്ടിക്കും ഒക്കെള്ളത് കിട്ടും
ആഹ് ഈ മാവിൻ്റെ തൊട്ടിപ്പുറത്തെന്നെ പേര ഒണ്ട്. ആ പേരക്കെകത്താ ഈ കോവയ്ക്ക പടർന്ന് പോയേക്കുന്നെ അപ്പം കോവയ്ക്കേലും അത് നല്ല വലിയ കോവ യ്ക്ക ചെറുതൊന്നും അല്ല. അത് നമക്ക് മെഴുക്കു വെരട്ടി ഉണ്ടാക്കാം തോരനുണ്ടാക്കാം
ആന്ന് ആന്ന് ആ ഇറച്ചിക്കറി പോലൊക്കെ ചെലര് വെക്കൂന്ന് പറയുന്നെ കേക്കാം. ഈ കോവയ്ക്കാ വെച്ച്.
ആഹ് നമ്മളിവ്ടെ അങ്ങനെ വെച്ചിട്ടില്ല.
ആഹ് നല്ല രുചിയാന്നെ. ഇറച്ചിക്കറി വെക്കുന്ന പോലെ എന്നാലൊരു ആഹ് ഒരു ദിവസ്സവേ വടെ ഒരു കുട്ടി കൊണ്ടുവന്ന് ഉം. അങ്ങനെയതെന്തുവാന്നആദ്യം വന്ന് കഴിച്ച് ച്ചിട്ട് പറയണേന്ന് പർഞ്ഞു. നമുക്ക് ആദ്യം മൻസിലാ ഇറച്ചിയോ പക്ഷെ ഇറച്ചി കഷ്ണോന്ന് കാണുന്നൂല്ല. അന്നേ ആഹ് അന്നേരം ഇങ്ങനെ നോക്കിയപ്പം കോവക്കാ വെച്ച് ആഹ് ഇങ്ങനെ എറച്ചിക്കറി പോലെ വെച്ചതാണ്
ആഹ് അതുപോലെ കോവയ്ക്കാ വെച്ച് മീൻകറി മീൻകറി കൂട്ടാത്ത ആൾക്കാര് കോവയ്ക്കാ നീളത്തിലരിഞ്ഞ് മീൻകറി പോലെ മീനിന് പകരം കോവയ് ഇടുന്ന് അതും നല്ല അടിപൊളിയാ തേങ്ങക്കെ അരച്ച് തേങ്ങക്കെ അരച്ച് തക്കാളിയും ആഹ് ന്ന്ട്ട് കോവ ക്ക പകരം ഇടും അപ്പം നമക്ക് മീൻകറി കഴിക്കുന്ന അതേ രുചിയോടെ കഴിക്കാം പറ്റും. അത് നല്ലതാ
ആഹ് അതാ അത് ശരിയാ. ആഹ് ആഹ് ആഹ് ആഹ് അതും അതാ വ്യത്യസ്തമായ പാചകങ്ങൾ പരീക്ഷിക്കുന്നവർക്ക് തൊക്കെ നല്ല കാര്യമായി
നല്ലതാ അതൊക്കെ നല്ലതാ അതുപോലെ നമുക്ക് അമരപ്പയറ് അമരപ്പയർ നമ്മള് വീട്ടിൽ ഉപയ അതായത് വീട്ടിൽ വാങ്ങിയ അമരപ്പയർ ഉണങ്ങിയതോ ഒക്കെണ്ടല്ലോ ചിലപ്പോ ചിലർ ഉണക്കിയെടുക്കും ചിലത് കിടന്നുണങ്ങി പോകത്തില്ലയോ അങ്ങനെ കിടന്നുണങ്ങി പോകുന്ന അമരപ്പയർ നമുക്ക് പാകി കിളിപ്പിച്ച് ലേക്ക് ആവശ്യമുള്ള അത്രേം അമര പയർ കിട്ടി ഇവിടൊക്കെ അത് കൃഷി ചെയ്തിട്ടുണ്ട് ഞങ്ങള്
ആന്നോ അന്നേരം അത് അങ്ങനെ നമ്മുടെ നാട്ടിൽ കിളിക്കോ
കിളിക്കും പിന്നെ നമ്മൾ അമരപ്പയറ് ചേച്ചീരിന്ന് ശ്രമിച്ചു നോക്കിയാ മതി അമരപ്പയർ നല്ല മൂ ത്തമരപ്പയറ വെയിലത്ത് വെച്ച് ഒണക്കി അതിന്റെ അരിയടുത്ത് പാകണം പാകിയിട്ട് അപ്പൊ അപ്പോത്തിനും ചെറിയൊരു ചെടി പോലെ ആകുമ്പഴേ നമുക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള അമരപ്പയർ കിട്ടും
ആ പ്രത്യേകിച്ച് വളം വല്ലോ ഉണ്ടോ അതോ നമ്മടെ സാധാ വളം ചേർത്താ മതിയോ
സാധാ പച്ചക്കറിയുടെ വേതും പിന്നെ അങ്ങനൊക്കെ എന്തെങ്കിലുക്കെ ഇട്ട് കൊടുത്താൽ മതി സാധാ ചെടി പോലെ അതങ്ങ് വളന്നോളും
ആ അതൊരു പുതിയ അറിവാ എനിക്ക് ആ നമ്മളൊരു വെണ്ടയോ ആ അതാ വെണ്ടയോ പച്ചമുളകോ അങ്ങനെക്കെ നടുവെങ്കിലും പക്ഷേ അമരപയറ് നമ്മുടെ നാട്ടിൽ കിളിക്കുവെന്ന് അറിയത്തില്ലായിരുന്നു
ചെടി പോലെ ആകുമ്പഴേ ഇതിനകത്തങ്ങ് അമരയ്ക്ക പിടിക്കും അത് ഒരുപാട് മൂക്കുന്നതിന് മുന്നേ പറിച്ചെടുക്കണം ഉം
ആ ആ അതാ നമുക്ക് തോരനും മെഴുക്ക് വരട്ടിയും ഒക്കെ ഉണ്ടാക്കല്ലയോ
ലും അവിയലിലും എല്ലാം ഇടാം നമുക്ക്
ആ ഇത് നമ്മള് എന്തുമാത്രം കാശ് കൊടുത്താ പച്ചക്കറി വാങ്ങിക്കുന്നേ
പൊയ് വാങ്ങുന്ന പിന്നെ നമുക്ക് തക്കാളി ആണെങ്കിലും അങ്ങനെ വീട്ടിൽ തന്നെ ചെയ്യാം
ആ തക്കാളിയൊക്കെ പിന്നെയും ചെലതൊക്കെ ഒക്കെ നമ്മള് ഉണ്ടല്ലോ എടുത്താലും ഉണ്ടല്ലോ പൂ വന്നിട്ട് പിന്നെ പിടിക്കുന്നത് കൊ അങ്ങ് പൊഴിഞ്ഞു പോവിയോ എന്തെങ്കിലുമൊക്കെ ഈച്ച കു ത്തുകയോ ഒക്കെ ചെയ്യും അതായി മടിക്കുന്നത് ചെയ്യാൻ
ആ അത് ശരിയാ പിന്നെ തക്കാളിയും വെണ്ടയ്ക്കയും ഒക്കെ നടുമ്പം മെനക്കേല്ല പക്ഷേ പാവക്കൊക്കെ ആണെന്നുണ്ടെങ്കില് നമുക്ക് ഇച്ചിരി മെനക്കെടേണ്ടി വരും
കാരണം അത് പടർത്തി വിട്ട് വേലിയൊക്കെ കെട്ടിക്കൊടുക്കണം അതിന് പന്തല് കെട്ടി കൊടുക്കണം എങ്കിലെ പാവക്ക ഇതാവത്തോള്ളൂ ഈ കോവക്കയും നിത്യവഴുതന നവും തക്കാളിയും അമരക്കൊക്കെ ആവുമ്പോ വല്ല്യ പ്രയാസമില്ല ആ
ഉം കിളിക്കുവോന്ന്
കിളിച്ചോളും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കടുകില്ലേ കടുക് നമ്മള് വീട്ടിൽ ഉപയോഗിക്കുന്ന കടുക് കടുകും അതുപോലെ തന്നെ ചെ ചെന്ന് പാകി നോക്ക് ചെറിയൊരു ചെടി പോലെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചിലതിനകത്ത് നി നിന്നുണങ്ങുന്നേ നല്ലത് നിന്നുണങ്ങുമ്പോ നമുക്കത് ഇങ്ങനെ പൊട്ടിച്ചെടുത്ത് അതിനകന്ന് കടുക് ഊരി എടുക്കാൻ പറ്റും
ആഹ് ആഹ് നമ്മുടെ ഈ നമ്മള് കടയെന്നു വാങ്ങിക്കുന്ന കടക് തന്നെ കുതിർത്തൊന്ന്
ട്ടും വീട്ടില്
ആഹ് ഹാ നമ്മള് ഇതൊന്നും നോക്കാറില്ലല്ലയോ എല്ലാം പോയി പാ ക്കറ്റായിറ്റ് കടയിലെ സാധനങ്ങൾ വാങ്ങിക്കും
ജോലിക്കെക്കെ പോകുന്ന ആൾക്കാർക്ക് പാടായിരിക്കും പക്ഷേ നമ്മളാ അങ്ങനെ ചെയ്യുവാണെന്നുണ്ടേ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കടുക് നമുക്ക് അങ്ങനെ കിട്ടും അതൊക്കെ ശ്രമിച്ച് നോക്കണം ഇ
അതാ ഇതൊക്കെ ഒരു പുതിയ അറിവാ കേട്ടോ സത്യത്തിൽ അമരപയറും കടുകും ഒക്കെ നമ്മുടെ നാട്ടിൽ കിളിക്കുവാന്ന് പറയുമ്പം ആഹ് നല്ല കാര്യം തന്നാ നമ്മള് ഇതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല എല്ലാം വീ ഓടിപ്പോയി കടേയ്ന്ന് കാശ്
കടേന്ന് കാശ് കൊടുത്ത് വാങ്ങിക്കും ഉം
അങ്ങനെയാണ് കുഴപ്പം അതാണ് നമുക്ക് വേണ്ടുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഒരു അടുക്കളത്തോട്ടം പോലെ ഒണ്ടാ ക്കിയാനമ്മടെ വീട്ടിൽ അത്യാവശ്യം ഓരോ ദിവസവും തോരനോ മെഴുക്കുപുരട്ടിക്കോ ഒക്കെ ഉള്ളത് കിട്ടും വെ വെഷവില്ലാ ത്ത സാധനം കഴിക്കേം ചെയ്യാം
സാധനം കഴിക്കേം ചെയ്യാം അതാ അങ്ങനെ ചെ ചെയ്യുന്നേ നല്ലത് ഒരുവിധം സാധനങ്ങളൊക്കെ നമുക്ക് വീട്ടിതന്നെ കൃഷി ചെയ്യാൻ പറ്റും ഉം
പേരും അങ്ങനെ ശ്രമിക്കുന്നുണ്ട് പഴയെ കാലത്തിലോട്ട് എല്ലാരും ഒന്ന് തിരിഞ്ഞിട്ടുണ്ട് ഈ വെഷവടിച്ച പച്ചക്കറികളീ വരുന്നത് കാരണം
ആണാണ് അതുപോലെയന്നെ ഈ തണ്ണിമത്തങ്ങ തണ്ണിമ ത്തനും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും വീട്ടില് പക്ഷെ വല്യെത് കിട്ടത്തില്ല ഒരാക്ക് ഒരു തണ്ണിമത്തൻ ഒരാക്കേ കഴിക്കാൻ കാണത്തുള്ളൂ
ഏഹ് ഹേ അത് നമുക്ക് കൃഷി ചെയ്തെടുക്കാല്ലിയോ
ആഹ് അതും നമുക്ക് കൃഷി ചെയ്തെടുക്കാ അയ്നകത്ത് അരി ഇട്ട് പാകി അതിങ്ങനെ വള്ളി പോലിഇങ്ങനെ മത്തൻ അതായത് നമ്മുടെ സാധാ മത്തം പോലി ങ്ങനെ
കിളിക്കും പടർന്ന് കിളിക്കും ആഹ് ആഹ് ആഹ് അതൊക്കെ പിന്നെ കൃഷിയ കൃഷി അടിസ്ഥാനത്തി നട്ട് വളവൊക്കെ ചേർ ത്താലേ വലുത് കിട്ടത്തൊള്ളായിരിക്കും
കിട്ടത്തൊള്ള ഇത് നമ്മള് വീട്ടിലേക്ക് വേണ്ടി ചുമ്മാ ഒന്ന് പരീക്ഷിച്ചച്ച് നോക്കുന്നേല്ലിയോ ഉം
അത്യാവശ്യം വളവില്ലാത്ത നല്ല മധിരവുള്ളെ തണ്ണിമത്തം കിട്ടുവായിരിക്കും
കിട്ടും കിട്ടും കിട്ടും ആഹ് അതാ
എന്നാ ശരിയടാ ഇനി ഞാ വിളിക്കാം
ആഹ് ശെരിയേച്ചി ശരി